ആ
ഹലോ കേക്കാവോ
ആഹ് കേക്കാം കേക്കാം എന്തുണ്ട് വിശേഷം
ട്ടിരിക്കുന്നു
സുഖണ്
ഉം.. ഇല്ല.. മാരിടല്ല മാരീഡ് ആയിട്ടില്ല... ഉം. മാരീഡ് ആണോ ഓക്കെ... കുട്ടികളൊക്കെ ഉണ്ടോ
ആ എനിക്ക് മൂന്ന് പിള്ളേരുണ്ട്...
മൂന്ന് കുട്ട്യാള വൗ.. ലക്കിയണല്ലോ മൂന്ന് കുട്ടികള്..
എനിക്കിങ്ങനെ ഒരുപാട് പിള്ളോരെയൊക്കെ വളർത്തുന്നത് ഇഷ്ടമാണ്
അതെ അതെ ആ ഓക്കെ ഇനിയും കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യരുണ്ടോ
താല്പര്യരുണ്ട് ഞാൻ ഡെലിവറി ഇതുവരെ നിർത്തിയിട്ടില്ല
ആഹ്.. ആണല്ലേ... ഉം.. പിന്നാ
മൂത്താള് എന്റെറെ മൂത്താള് പ്ലസ്ടു ലും രണ്ടാമത്തെ ആള് സെവന്റിലും ഏറ്റവും ഇള ആള് യു കെ ജിയില്
നല്ല ഏജ് വ്യത്യാസം ഉണ്ടല്ലോ അപ്പൊ കുട്ടികള് തമ്മില്.. അതുകൊണ്ട് അടി കുറവായിരിക്കും ല്ലേ
ഇല്ല അങ്ങനെ പറയാൻ പറ്റില്ല ഇടക്കിടക്ക് അവരെ തമ്മിൽ തല്ലൂടലും ഉണ്ട്
ആഹ്. ആഹ് ആഹ് ആഹ്.. പൊതുവേ നമ്മളിങ്ങനെ ഏജൊക്കെ ഇങ്ങനെ കുറവുള്ളവരാകുമ്പോ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ആയി അങ്ങനെ ഇങ്ങനെ പോകുവല്ലോ
ആ എങ്കിലും പൊതുവേ അടിയുണ്ട് എല്ലാ കുട്ടികളും ഏജ് ഫ്രണ്ട്സ് ആയലും ഈ ഫോണിനും റിമോട്ടിനും ഒക്കെ വേണ്ടിട്ട്
അടി ആഹ്.. അതെ അതെ സ്കൂളിലൊക്കെ പോയ എല്ലാരും
ആഹ് എല്ലാരും പോയി
ഉം ഉം
ഞാനിപ്പോ വീട്ടില് തനിച്ചുള്ളൂ ഹസ്ബന്ഡ് ബിസിനസ് ആണ്.. ഇപ്പൊ ഹസ്ബൻഡ് അതിനവിടെ പോയി ഒരു രാത്രി ഒരു ഒമ്പത് മണി
ഒമ്പത് മണിയൊക്കെ ആവുമായിരിക്കും അല്ലേ ആ എങ്ങനെയുണ്ട് ബിസിനസ് ലൈഫ് പിള്ളർ ച്ചേട്ടൻ
ആഹ കൊഴപ്പില്ല നമ്മളിങ്ങനെ തട്ടി മൂട്ടിയൊക്കെ പോന്നു.......
ഉ......
അവിടെ വീട്ടില ആരൊക്കെയുണ്ട്......
ഇവിടെ വീട്ടിലെ അമ്മയും അച്ഛനും ഞാനും മാത്രമേ ഉള്ളൂ....... ചേട്ടനുണ്ട് ചേട്ടൻ അങ്ങ് കപ്പലില ജോലി ചെയ്യുന്നെ അപ്പൊ അതുകൊണ്ട്...... പുള്ളി നാട്ടി വരുമ്പോ ആഹ് പുള്ളി മാര...... ഒരു വൈഫ ഒരു കുട്ടിയ ഉണ്ട്......
ഉം ഉം ഉ അപ്പ അതിനെ ആ സമയം പോവാൻ കുട്ടി ഉണ്ടല്ലോ അല്ലേ.......
അതെ അതെ മോളള്ളത് കൊണ്ട് പിന്നെ നമുക്ക് വല്യ വിഷയമില്ല...
എതില ഇക്ഷയില്ല സമയം പോുന്നത അറിയില്ലല്ലോ
ആ
നിങ്ങ മാരയഡ് ചെയ്യാനൊക്കെ താല്പര്യംണ്ടോ
തീർച്ചയായിട്ടും കഴിക്കണം കഴിച്ച് ആ ലൈഫും കൂടെ നമ്മൾ അറിയണ്ടേ എങ്ങനെയാണെന്ന്
അറിയണം ഉം. പരീക്ഷിക്കാൻ നിക്കരുത് നമ്മള് നമുക്ക് യോജിക്കുന്ന കറക്റ്റ് നമ്മളായിട്ട് ചേരുന്ന ഒരാളെ നമ്മൾ നോക്ക
ഞാന് വകുതിയിരിക്കുന്നത് നമുക്ക് റൈറ്റ് ടൈമിൽ ഒരു പേഴ്സൺ എപ്പോഴെങ്കിലും.. ള്ളിൽ ഒരു റൈറ്റട്ടുള്ള പേഴസൺ എത്ത്പം നമുക്ക് വീട്ടിലും എല്ലാം വില്ലങ്ങയാണെങ്കിൽ അത് നടത്താം...... എന്നുള്ളൊരു രീതിക്കാണ്..... വീട്ടില് മാരേജ്ന്നും പറഞ്ഞു.....
ഹലോ.....
ട്ടാ ഞാൻ എന്റെ സ്കൂള പഠിക്കുന്ന ടൈമിലൊക്കെ എനിക്ക ഉണ്ടായിരുന്നു...... ഓരോ ആ എനക്ക് അവര് എത്തിപ്പഠിക്കുമ്പോ ഒന്ന് പിന്നെ..... പിന്നെ എട്ടിപ്പഠിക്കുമ്പോ തന്നെ തുടങ്ങിയ പലതും ഉണ്ട്......
കൊറെ ആ ഉണ്ടല്ലേ ഇപ്പം....
ആ അപ്പ ഒരു രണ്ട് രണ്ട മൂന്ന് പേരൊക്കെ സ്നേഹിച്ചിട്ടുണ്ട്......
ഉണ്ടല്ലേ ഉ എൻന്റെ ലവ് മാരേജ ആയിരുന്നു.....
എങ്ങനെുണ്ടായിരുന്നു......
അപ്പ ഇായിരുന്നു ഞങ്ങളുടെന്ന് പറഞ്ഞഞ് കഴിഞ്ഞാൽ കുറച്ച് ഇഷ്യൂ ഉണ്ടായിരുന്നു ഞാൻ ഹസ്ബൻഡനോമായിട്ട് ഇറങ്ങി വന്നതാണ്.....
ആഹ നല്ല അപ്പൊ വീട്ടിലൊക്കെ ഇപ്പ എങ്ങനാ......
കുപ്പില്ല മക്കളൊക്കെ ആ ശേഷം ഞങ്ങള് സെറ്റായി.....
ആണല്ലേ ആഹ ഓക്കെ ഓക്കെ അപ്പൊ വീട്ടിലെ കൊഴപ്പൊന്ന് ആ......
വലിയ മിണ്ടില്ലായിരുന്നു പിന്നെമ്മൂത്തെ കുഞ്ഞിനെ ക്യാരിയാണെന്ന് അറിഞ്ഞ ശേഷം..... ഉ മിണ്ട തുടങ്ങി
ആ ടൈമിൽൊ ഒരു ബുദ്ധിമുട്ടായി കാണു.....
ആഹ് അന്ന് ആ ടൈമില് നമ്മൾ നമ്മുടെ....... പ്രായത്തിന് എടുത്ത ചാട്ടാവണന്നും അറി..... പക്ഷെ എനിക്കുമ്പോ അത് തോന്നി ഞാനത് ചെയ്തു പക്ഷെ..,.... ദായ ഡിസിഷനായിട്ട്നി.....
തോന്നല ഓക്കെ ഓക്കെ...... ടൈമിലൊക്കെ ചിലവർ നമുക്ക് പേടിച്ചിട്ടും ഒക്കെ ആയിരിക്കും ഇങ്ങനെ എന്തെങ്ങന..... ഒക്കെ ചാടുന്നത്.....
അൻ്റെ ഒരു ഇതുണ്ടായിരുന്നു....
ആഹ.... ബ്രദറിന് അഫെയർ ഉണ്ടായിരുന്നല്ലേ......
അല്ല ബ്രദറി ബ്രദറിന ഇത് താല്പര്യം ഇല്ല.....
ഓ ആ ഓ അങ്ങനെ അങ്ങനെ അങ്ങനെ ആ
ഭയങ്കരാെര്ത്ർ
എത്ർപ്പായിരുന്നു അവസാനെങ്ങനെ ഏ ഒരുമിച്ചങ്ങ് പോ അ വീട്ടടിന്റെ വീട്ടുകാരെ ഉപേക്ഷിച്ച് അങ്ങനെ അങ് തീരുമാനം എടുു
തീരുമാനം എടുത്ത് ജീവ ക്ക്യാന്നോണ്ട് തീര്മാനെട്ത്തു ഉം
അ എന്തായാലും എന്തായാലും നല്ലത് പോലെ മുന്നോട്ട് പോകുന്നത് കൊണ്ട് നമുക്ക് കൊഴപ്പമില്ല വീട്ട്കാർക്കും സന്തോഷം ആ അതാ അത്കൊണ്ട് തന്നെ കൊഴപ്പല്ല പിന്നാ എന്തൊക്കെയായ്ര്ന്ന് ഇന്ന് കഴിക്ക്യാൻ
ഇന്ന് ഇവ്ടെ ഞാൻ മന്തി ഉണ്ടാക്കി
ആഹാ മന്തി മന്തിയ്ടെ റെസിപ്പി ഒന്ന് പറയാമോ എനിക്കങ്ങനെ മന്തി ഒന്നും
നമ്മള് നമ്മള് ബസ്മതി സെല്ലാ റൈസ് ന്നു പറാ ര് റോസ് കളർ റൈസുണ്ട് അത് നമ്മള് വാങ്ങണം മൻ ക്ക് വേണ്ടീട്ട് പ്രത്യേകം ഒള്ളതാ ന്നാല് കൊർച്ചൂടി ടേസ്റ്റ് ആ അരിക്ക് ഇച്ചിരി കൊർച്ച് വേവ്ള്ളെയാണ് അപ്പൊ നമ്മളത് കുറച്ച് ഇളം ചൂട് വെള്ളത്തിലൊരു അര മുക്കാ മണിക്കൂർ ഇട്ട് വെക്കണം അതിന് ശേഷം നമ്മള് ചിക്കൻ വാങ്ങുമ്പ നമ്മള് പ്രത്യേകം പറയണം മന്തിക്കുള്ള പീസായ്ട് തരണം പറയണം അപ്പൊ അവരങ്ങനെ വല്ത പീസായിട്ട് കട്ടെയ്ത് തെരും അപ്പൊ അതിനകത്തേട്ത്തേക് കൊർ ച്ച് നല്ല ജീരകം ഏ കുരുമാെളക് അത്പോലെന്നെ മാഗി ക്യൂബ് ഏ പിന്നെ പട്ട ഗ്രാമ്പുക്ക് മസ സാലയില്ലെ അത് കൊർച്ച് ഇഞ്ചി വെൾത്തുള്ളി പേസ്റ്റ് ഈ മാഗി ക്യൂബും എല്ലാം കൂടെ തേച്ചിട്ട് ഒരരമണിക്കൂറ് മാഗ്നേയ്റ്റെയ്ത് വെക്കണം
ഉം ഫ്രിഡ്ജ് വെക്കണോ അതോ
ആ ഫ്രിഡ് വെച്ചാ കൊർച്ചൂടെ നല്ലയ്രിക്കും പെട്ടെന്ന് മസാലയെക്കെ
പിടിക്കാ ഓക്കെ ഓക്കേ
ഈ റൈസ് എട്ത്തിട്ട് നമ്മളാദ്യം ഏ വെള്ള ഒഴ്ച്ചിട്ട് വേവിക്ക ഒര് മുക്കാ വേവി മുക്കാല് അതായത് വെ വെള്ളത്തിനകത്ത് കൊർച്ച് നെയ്യും ഏ കുറച്ച് പിന്നെ ഡ്രൈ ലെമണും അത്പോലെ കൊർച്ച് മറ്റേ
അപ്പ ഇതൊക്കെ നമ്മള് ഡ്രൈ ലമണൊക്കെ നമ്മള് വാങ്ങിച്ച് വെ
ആ അതൊക്കെ നമ്മള് വാങ്ങണം നമ്മള് കടേല് പ്പ ഇപ്പ കിട്ടു അല്ലോ പ്പൊ കോമണായ്ട്ട് ഇപ് എല്ലാരും ഒണ്ടാക്ക്ന്നതായോണ്ട് കിട്ടും അന്നിട്ട് ഇത് അത് കൂടെ ഇട്ട് ആര് ഒര് മുക്കാ ശതമാന് വേവി അതിന് ശേഷം നമ്മള് ആ ഈ ചിക്കനൊന്ന് പൊരിച്ചെട് ക്കണം ഒര്പാട് പൊരി ക്കര്ത് ഒരു ഹാഫ് ആ രീതിയില് പൊരിച്ചെടുക്കണം ഒരു ഉം ഒരു മുക്കാ വേവ വേവിക്കണം ങ്ങൾ സൺഫ്ലെവറോയ്ൽല് ഇത് നല്ലപോലെ പൊര്ച്ച്ട്ത്ത് ട്ട് അപ ചോറ് ചോ അത് വെന്ത് കഴിയ്മ്പഴ്ത്തേക്കും നമ്മളീ ചോറും ഊറ്റി വെച്ചിട്ടുണ്ടല്ലോ അന്നിട്ട് വേറെ ഒര് പാത്രത്തില് ഈ ചിക്കനാദ്യം വെച്ചിട്ട് കൊർച്ച് മാഗി ക്യൂബൊക്കെ പൊടിച്ചി ട്ടിട്ട് ഈ റൈസിട്ടിട്ട് നല്ലപോലെ ആ ച നമ്മടെ കരിയില്ലേ കരി
ആ ആ ചാർക്കോള്
ചാർക്കോള് ചാർക്കോളിനകത്ത് കൊർച്ച് സൺഫ്ലവറോയ്ൽട്ട്ട്ട് നമ്മളൊന്ന് കത്തിച്ച് കൊട് ക്ക അപ്പ പാെക വരും അപ്പം ആ പാെകെ വര്മ്പ തന്നെ ആ ടൈമിൽ തന്നെ നല്ലപോലെ അടച്ച് വെച്ചിട്ട് ഒന്ന് ഒരരമണിക്കൂർ കാെറഞ്ഞ തീയ്ലൊന്നു ദമ്മെയ്തെട്
ഓക്കെ ഓക്കേ
നമ്ക്ക് വേണൊങ്കിൽ ഫുഡ് കളറൊക്കെ ചേർത്താ മതി
ആ കുഞ്ഞു പിള്ളാരൊക്കെ ആവുമ്പ പിന്നെ ആണല്ലേ ഉണ്ടാക്കും അല്ലേ എപ്പഴും എപ്പഴും
ആ് ഇടക്ക ഇടക്ക് ഉണ്ടാക്കും കൂടുതലും നമ്മള് ബിരിയാണിയക്കെയാണ് ഉണ്ടാക്കാറ്.
അല്ലെ ഇപ്പൊ ഇങ്ങനെ നമുക്ക് ഓരോരുത്തർക്ക് വച്ച് വെച്ച് ഒരു അറിവായി കഴിയുമ്പോൾ പറയുമ്പോൾ പെട്ടെന്നായിരിക്കുമല്ലോ അപ്പൊ എനിക്ക്ങ്ങനെ സംസാരിക്കുന്നെ കേട്ടേട്ട് ഉണ്ടാക്കി നല്ല ശീലവുള്ളൊരാളെപ്പോലെ തോന്നി
ആ ഞാൻ ഉണ്ടാക്കാറുണ്ട് മക്കൾകൊക്കെ ഉണ്ടാക്കി കൊട്ക്കാറുണ്ട് ഹസ്ബന്റി ഹസ്ബൻഡ പിന്നെ നമ്മള് കൂടുതലും ചിക്കനും ബീഫും അങ്ങനെ
ആ ആ ഓക്കേ ഓക്കേ എനിക്കാണെങ്കിൽ അങ്ങനെ മന്തിയിലോട്ടൊന്ന- പോയില്ല നമ്മളിവിടെ ഒറ്റക്ക് ഈ ജോലിക്ക് അല്ലാതെ പുറത്തൊക്കെ പോകുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ ഹോസ്റ്റല ആരുന്ന ടൈമിലൊക്കെ നമ്മൾ ഈ ഫുഡൊക്കെ കഴിച്ച കഴച്ച് മടുത്തോണ്ട് വീട്ടിൽ നമ്മള് വരുമ്പം കുക്കറില് മ കുക്കറില് ബിരിയാണി ഉണ്ടാക്കി.
ഉ കുക്കർ ബിരിയാണി ആഹ അത് നമ്മൾ എളുപ്പപ്പണിക്ക് ചെയ്യാറുണ്ട് അത്.
പിന്നെ നമ്മുക്ക് നമ്മള ടേസ്റ്റിന് വച്ച് കഴിക്കുകയും ചെയ്യാം.
ആ അതെ അതെ അതെ അതെ ഈ ബാച്ചലേഴ്സിനൊക്കെ പറ്റിയ പരിപാടിയരുന്നു.
പരിപാടിയാ പിന്നെ നമുക്കരു ഒരു നാല് ഒരു അഞ്ച് ലിറ്ററിന്റെ കുക്കർണെങ്കിലും ഒരു നാല് പേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചടന്ന് പറഞ്ഞു സുഖമായിട്ടഴിക്ക അപ്പൊ എന്റെ ഫ്രണ്ട്സ് ഇപ്പോ വരുമ്പോൾ ഞാൻ അതാ പ്രിഫർ ചെയ്യുന്നു കൂടുതലും
ആണല്ലേ തനിയെ വെക്കുവാലോ അമ്മ ഒക്കെ വെക്കോ
ഇല്ല ഈ കുക്കർ ബരിയാണി ഞാനാ വെക്കുന്നത് പിന്നെ അല്ലാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പൊതുവേ ഞൻ അടുക്കള കേറാൻ വരില്ല
ഉ ഉ ഉം അമ്മയൊക്കെ അച്ഛനുംക്കെ ജോലിയ ഉള്ളവരാണോ?
ആഹ അച്ഛൻ ഇവിടെ അടുത്ത ജോലിയൊക്കെ ഉള്ളയാ അമ്മ നേരത്തെ ടീച്ചർ ആയിരുന്നു. ഇപ്പൊ റിട്ടയർ ആായി വീട്ടിലുണ്ട് ഉ ഉ അങ്ങനെ. അമ്മയ്ക്ക് റിട്ടയഡാ അങ്ങനെ അജ് ആായിട്ടല്ല അമ്മ പിന്നെ കൊറച്ചു രോഗങ്ങളൊക്കെ വന്നുകൊണ്ട് അങ്ങനെ പിന്നെ അങ്ങനെ മാറി
ഓ റിസൈൻ ചെയ്തല്ലേ
ഉം
പിന്നെന്താണ് അവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ?
കേട്ടില്ല എന്താ
കൃഷിയും കാര്യങ്ങളും ഒക്കെ? ഉണ്ടോ
എനിക്ക് താല്പര്യം ഉണ്ട് പക്ഷെ ടൈമ ഇില്ല പക്ഷെ അമ്മ ഇപ്പം ഇങ്ങനെ ജോലിയൊന്നും ഇല്ലാത്തതൊണ്ട് കുറച്ച് അടുക്കളത്തോട്ടയിട്ടൊക്കെ ഇങ്ങനെ നട പ്പുണ്ട് പിന്നെ സപ്പോർട്ട്ന് അച്ഛനും ഉള്ളത് കൊണ്ട് ആഹ ഓ റബ്ബറൊക്കെ റബ്ബർ തോട്ടം നോക്കി നടക്കുന്ന ആളാണല്ലോ.
ആ് ഇവിടെ റ റബറുണ്ട് നമുക്ക് കുറച്ച് നമുക്കൊരു ഒരു അഞ്ച് ഏക്കർ വസ്തു അന്ന് അപ്പോം അപ്പ അതില് റബ്ബർ അന്റെറെ ഒരു സൈഡിലാണ് നമ്മളുടെ വീട് അപ്പം നമ്മള് ഹസ്ബൻഡിന്റെ ബിസിനസ്സ് ആയതോണ്ട് ഹസ്ബൻഡ അങ്ങ് പോകും നമ്മക്കള്ളത് വേറെ ആൾക്കാരെ വെച്ചിട്ടാണ് നമ്മളത്
അ ഞാൻ ചോദിക്കാൻ വന്നേ ചേട്ടൻ ഹസ്ബെന്റ് ഇതിന്റെ ഈ പണിക്കിങ്ങനെപോകുന്നത് കൊണ്ട് ബിസിനസ് ആയതുകൊണ്ട് എങ്ങനെയ നോ ക്കിനടത്തുന്ന എല്ലാം ചേച്ചിയാണോ എന്നൊക്കെ എങ്കി എങ്കി ശരി കേട്ടോ ഞാൻ വിളിക്കാവേ.
ആ ഓക്കേ ശരി